ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്കുന്ന്ണ്ട്. ഞാൻ എന്താ പിന്നെ ഫോണ് അടിക്ക്ണ്ടോന്ന് ന് നോക്കിയതേര്ന്നു.
ആഹ് ആഹ്.
പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
എന്ത് നല്ല സുഖം സുഖായിറ്റ് പോണ്.
ഫുഡൊക്കെ കഴിച്ചീലേ?
ഓഹ് ഫുടൊക്കഴിച്ചു ഇപ്പ കെട്ക്ക്ണെ സമയല്ലേ ഫു‌ഡോക്കഴിച്ചു.
ആഹ് ഒറങ്ങൽണ്ടോ ഉച്ചക്ക്?
ഉച്ചക്ക് ചെല ടൈമില്. മക്കളൊക്കെ സ്കൂള് പോകുമ്പോ ചെലപ്പോ. കൊർച്ചേരം
ആഹ് കൊർച്ച് ടൈമല്ലേ ഫ്രീയൊള്ളൂ. അമ്മള് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ
അതാണ് പിന്നെല്ല ടൈമിൽ നമ്മൾ ഫോണ് മെ കുത്തി ഇരിക്കും ചെയ്യും.
അതെ ഞാൻ എന്തെയ്ച്ചാല് ഒർങ്ങാ ഒ ഒർക്കം വരുംട്ടോ ഫോണ് ഇട്ത്താ പിന്നെ ഒർക്ക് എങ്ങട്ടാ പോയത് അറീല.
ഏഹ് എന്താ ഫോണ് ഇട്ത്താ പിന്നെ ടൈമ് പെട്ടെന്ന് പോകും പിന്നെ അപ്പോത്തിനും കുട്ട്യെള് സ്‌ക് കൂൾ വിട്ട് വരാനായിം ചെയ്തു.
ആഹ് ആഹ് എപ്പഴാ വര്ല് മക്കളൊക്കെ?
ഒരാള് മൂന്നരാവുമ്പോ വരും ഒരാള് നാല് മണിയാവുമ്പോ വരും.
ആഹ് ആഹ്. രണ്ട് ടൈമിലാണ്. പോവലും രണ്ട് ടൈമെന്നെ?
ആഹ് രണ്ട് ടൈമെന്നെ ഒരാൾക്ക് പത്തരക്ക് തൊടങ്ങും ഒരാൾക്ക് ഒമ്പതെ മുക്കാല്ന് തൊടങ്ങും.
ആഹ് ആഹ് ആഹ്.
ആഹ് ഓല് പോയി കഴിഞ്ഞാ പിന്നെ കൊറച്ചേരം ഫ്രീ ആണ്.
ആഹ് ആഹ്. ആഹ് രാവില് പിന്നെ സ്കൂൾ വിട്ട്ട്ടും ഭയങ്കര പടേകാരം.
ആഹ് അതണാ
അവരെ തെര്ക്കും അവരെ ഇതുവായിറ്റ്.
അവർക്ക് ഇഞ് വരുമ്പോൾക്ക് ഇണ്ടാക്കണം ചായക്ക് സ്നാക് എന്തെങ്കിലും വേണം. അപ്പൊ ഇഞ് അത് ഇണ്ടാക്ക്ണ തെര്ക്ക്.
ആഹ്.
ഉം
നെന്തേ പനിക്ക്ണ്ടോ?
അത് ജലദോഷം പിട്ച്ചതാ മഴായി റ്റെ നല്ല മഴല്ലേ. അവിടക്കെ മഴല്ലേ? മഴ ചാറ്റലൊക്കെ ഇങ്ങനെ ചെൽപ്പോ മിറ്റത്ത്ക്ക് എറങ്ങുമ്പോ ഇങ്ങനെ
ആഹ് ആഹ്
പെട്ടെന്ന് ജലദോഷം പുടിച്ചണ്
ആഹ് ആ അതാവും വാണങ്കി മഴെയ്യ മഴ ഇങ്ങ കൊള്ളാതെ ക്ക് പെട്ടെന്നണ് കൊള്ളുമ്പഴെ
അതതെ ആഹ് മയക്കാലായ തന്നെ ജലദോഷം പനിയും ഒക്കെ വല്ല അസുഖങ്ങള ഉണ്ടാവല്ലോ
അതെ അതെ കുട്ടികക്കരിപ്പ സ്കൂൾ തുറന്നുട്ടുള്ളു പ്പെന്നെ സ്കൂൾ ഗ്രൂപ്പിൽ എത്ര മെസ്സേജാ വരുന്നത് ക്ക്‌ പനിയാണ് അവർക്ക് വയറ് വേദനാണ് വയറളക്കം പറഞ്ഞാണ്ട്
അതാണ് ഇപ്പൊ ഈ സ്കൂൾ തന്നതോട കൂടി ആ ആന്നെ മഴക്കാവുമ്പോ ഹോസ്പിറ്റലും അങ്ങനെ നമുക്ക് നല്ല തിരക്കാ ണല്ലോ മഴ പെയ്ത പല അസുഖങ്ങളും വയറൽ പനി യായിട്ടും പല പല അസുഖങ്ങളുണ്ടല്ലോ
ഈ സ്കൂളൊക്കെ തൊർന്നാലന്താച്ചാൽ ഈ കുട്ടികള് ശരിക്കും മാറാത വര്നോലും നമ്മളായാലും അങ്ങനത്തെന്നെ ചെറിയരു പനിയാക്മ്പോ പോവാം
ആഹ അതാണേ ആ ഞമ്മൾ പറഞ്ഞേക്കും പിന്നെ വേറെ കുട്ടികൾക്കും പകരും ജലദോഷ ശരിക്കും നമ്മള് സ്കൂൾക്ക് കുട്ടികള് പറഞ്ഞേക്കാൻ പറ്റൂല്ലല്ലോ ആ അതാണ് ക്‌ളാസ് ഇങ്ങനെ ങ്ങ വെറുതെ പോവല്ലോജാരിച്ചിട്ടാണ് പിന്നെറഞ്ഞാ വീട്ടിൽ അടങ്ങി ല്ലല്ലോ അപ്പലേശ്യം പനിപിടിച് യ്ത് വീട്ടിൽ റെസ്റ്റ് ഇട്ക്ക്‌ണ മക്കളൊന്നല്ലല്ലോ അ പ്രായം മക്കളാകുമ്പളെ ുംക്കൂില്ല പിന്നെ അവള് പിന്നെ ഇവിടെയാല അവര് ചളിയിലും മണ്ണിലും കളിക്ക കാണുമ്പോൾ ഞമ്മള് പിന്നെ അവരെ സ്കൂൾക് വിടും അപ്പൊ വേറെ കുട്ടികക്കും പകരും ഒരാൾക്ണ്ടായി തന്നെ ഇങ്ങനെ പകർന്ന്പിടിച്ചുല്ലോ ജലദോഷ ആയാലും പകരുല്ലോ
ആ ആ പിന്നെ അവിടെ എന്നും കാലാവസ്ഥ എങ്ങനെണ്ട്
പ ഇന്ന് വലിയകൊഴപ്പൊന്നുല്ല രാവിലൊക്കെ നല്ല മഴ സ്കൂൾക്കെ പോണ ടൈമ് നല്ല ന്റെ ഇപ്പക്കെ നല്ല വേവ്
പത്ത മണിക്കാ പോലെ ആ ടൈമില് മ ഴണ്ടാവോ
ആഹല്ലല്ലേ ഉം ഇന്നലൊക്കെ നല്ല മഴയാണല്ലോ ആ ഇന്ന് ഇപ്പ എവിടക്കൊ റെഡ്ലർട്ട്ണ്ട് സ്കൂളിനൊകെ അവധി ഉണ്ടല്ലൊലേ ഉം
ക്ഷെ ഇവിടെ മഴണ്ട് ക്ഷെ ഭയങ്കര സ്പീഡ് എന്താ പറയാ അത് കനത്ത മഴ ഇല്ലാണും എന്നാലോ ഉണ്ടാണും അങ്ങനൊരു
വടൊക്കെ നല്ല മഴയ്നിന്നാ
ണ്ട്‌ലേ ഉം ഇത് അത്രക്ക് വ ണ്ട് മഴണ്ട് ചെ ഞ് വീട്ന്റുള്ള്ക്ക്അറിയാഞ്ഞിട്ടാണോ ൻക് അറിയില്ല
ആഹ് ഞങ്ങള്ത് ഓട് ട്ടവീടാണ് അപ്പം നല്ലോണം മയ കേൾക്കേ
ആ ഞ് അതറ്റെയാണോ ൻക്ക് അറീല ഷ് ഞാൻ അങ്ങനെ പെരുമ്മയെ ഞാൻ കണ്ട് ട്ല്ല
ആഹ് ഇത് ഞമ്മളേ വാർ ആ ടെറസ് ന്റെ വീടൊക്കെ ആമ്പോ നമ്മള് പിന്നെ ഞമ്മള പണി കഴിഞ്ഞാ ഞമ്മൾ അകത്തിര് ക്കരം ഫോൺമ്മ ഇട്ട ഇരുന്ന പിന്നെ മയന്നും നമ്മൾ ശ്രദ്ധിക്കൂല ഓടുവിടാമ്പോ നമ്മക്ക് പിന്നെ ചോർച്ചൊക്കെ ഉണ്ടാവുമ്പം നമ്മളറിം
ഫോണ് ചിലപ്പോ റേഞ്ചൊക്കെ പോക്ണോട്ത്തപ്പോ റേഞ്ച്പോണ്ചാരിച്ച് നോുമ്പോഴേക്കാരം അപ്പൊ മഴണ്ടാവും ചിലപ്പോ
അത് പിന്നെ
പിന്നെ എന്താ പറയാ
ഇന്നിപ്പോ കൊറച്ച്ത് ഇന്ന് ഇന്ന് ഉച്ചക്ക് പച്ചക്കറി കറി പച്ചക്കറിയേനി പിന്നെ മീനുണ്ടായിനു പപ്പടം ഉണ്ടായിനു
ആഹ് മക്കള് സ്കൂൾക്ക് ചോറ് കൊണ്ടോവോ
ആഹ് ഒരാള് കൊണ്ടോവും ഒരാള് പിന്നെ അവിടുന്ന് ഓലെ കൊണ്ടുവിടെ അടുത്ത് തന്നെയാണ് സ്കൂള് അപ്പം പിന്നെ ഓനവടുന്ന് കുട്ടും.
ആഹ് ഇവിട്ള്ളവർക്കും അങ്ങനെ തന്നെ ചോറൊക്കെ സ്കൂളുന്ന് കുട്ടും. പക്ഷെന്നാലും കൂട്ടാനെന്തെലും കൊണ്ടോവും
ആഹ് അവിടെയൊരു കൂട്ടാനും കൊണ്ടോവും പിന്നെ സ്നാക്സും കൊണ്ടോവും. എന്തെങ്കിലും കഴിക്കാന് പിന്നെ സ്‌നേക്‌സെന്നെ ആഹ് ഇവർക്ക് നമ്മള് ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ടീച്ചർമാര് കൊടുത്ത് വിടാൻ പറയല് പക്ഷെ അതൊന്നു കൊണ്ടുപോകൂല്ല. ഓൽക്ക് എന്തെങ്കിലും സ്നാക്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ വേണം. ആഹ് അതാ ബിസ്കേറ്റ് ബേക്കറി ഐറ്റംസ് ഒക്കാണ്.
ആഹ്.
വാണ്ടിത്. ബേ ബ്രേക്ക്ഫാസ്റ്റ് കൊട്ത് ത്ത കഴിക്കൂല്ല.
കഴിക്കൂല്ല പിന്നെ അതുവല്ലാ അത് അത് കൊടുത്താ പിന്നെ ഫുഡിന് അവർക്ക് താല്പര്യം ഉണ്ടാവും അതും പറയിണ്ട് ന്നട്ട് ഇവര് ഇവരുസ്‌കൂളിന്ന് പറയിണ്ട് ആൾക്ക് എന്തിനാ ങ്ങള് ഇത്ര തോന്നെ ഫുഡ് ഒക്കെ കൊടുത്തയക്കണ് വൈറ്റെല്ലേ ഫുഡല്ല എന്താ പറയാ സ്നാക്ക് ബിസ്‌ ക്കേറ്റൊക്കാണങ്കി വലിയ കൂട് ഫുള്ളായിട്ട് കൊടുത്തേക്കണൊക്കെ വേസ്റ്റ് ആക്കാണന്ന് പറഞ്ഞ
ആഹ് ഇവർക്കൊരു നാലെണ്ണം കൊടുത്തേക്കാ പാടുള്ളൂ അവരെ ടീച്ചർ പ്രത്യേകം പറഞ്ഞിക്ന്ന് നാലെണ്ണം.
അത് എന്താ വച്ചാല് കുട്ടികൾ വാശി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഒരുടു ക്കെന്നെല്ലേ ചെയ്യാ.
ആഹ് ചോറ് കൊടുക്കുമ്പോൽക്ക് ചോറ് കുറച്ചെ പറ്റുള്ളൂ ഇന്നിന്തങ്കിലും മ്മള്ക്ക് പിന്നിം പിന്നിം വേണല്ലോ ചോയിച് വാങ്ങും.
ആഹ് ആഹ്. പിന്നെ എന്താ പറയാ ക്കൂല്ല. അതന്നെ കൂട്ടാനായല് കൊറച്ച് കൊടുത്തയച്ചാ മതി അവർക്ക് സ്കൂളിലിന്നെണ്ട് അങ്ങനെ തെങ്ങനാലും പറയും
ആഹ് പിന്നെ പണ്ടത്തെ മാതിരി സ്കൂളില് പല ഐറ്റം പല പല വിഭവങ്ങളൊക്കെ ഇണ്ടല്ലോ.
ആഹ് എനി എല്ലോ ആ കറി ഇണ്ടാവും ഞമ്മളയന്നൊക്കെ എന്താ ഇണ്ടായിരുന്നേ ചെറുപ്പയറായാലും കൊഴ പ്പല്ല കടലണ്ടേനി ആ കർത്ത
ആഹ് അതാ അതാ വെള്ളായിക്കാണ്ട് ഒരു കറി ഇണ്ടാവും എന്നാലും ഞ്ഞം മ്മളൊന്നും അന്നൊന്നും കൂട്ടാനൊന്നും കൊണ്ടോവാ നമ്മളത് കുട്ട്യങ്ങട്ട് കയിക്കലില്ലല്ലോ.
ആഹ്
ഇപ്പത്തെ പിള്ളേര് എൻ എത്രിണ്ടായാലും ആഹ്
കഴ്കി തിന്നും ചോ കറിയൊക്കെ ഒഴിച്ചാ ചെലപ്പോ ചോറിന്റ അപ്പൊറത്തും കാണും കറി.
ആഹ് അതാണ് വെള്ള ആ വെള്ളം പോലെ കറിയാണ്.
ചെറുപ്പായറ് പിന്നെ രസാണ് അന്നും ഇന്നും
ആഹ് ഒര് ചിക്കന് ആഴ്ചേല് ചിക്കനും എന്താ പിന്നെ പാല്ണ് രണ്ട് ആഴ്ചല് രണ്ടു ദിവസം പാല് മുട്ട അപ്പണ്ടല്ലോ കുട്ട്യാക്ക് സ്കൂളിപ്പോ ആഹ് പക്ഷെ ന്നാലും മക്കള് കഴിക്കൂല്ല എന്നാലും ഇവിടുന്ന് നമ്മള് എന്തെങ്കിലൊക്കെ കൊടുത്തയക്കണം
ആഹ്. പിന്നെ നല്ലതാണ് അവര് അന്ന് കറിയൂട്ടി ശീലിച്ചാ അപ്പ പറയിണ്ട് കറിയൂട്ടി ശീലിപ്പി ക്കണങ്ങള് ന്നൊക്കെ പറയ്ണ്ട് ചെലോര് കറി വെക്കണില്ലാന്നൊക്കെ പറയ്ണ്ട്.
ആഹ്. കാരണം ഇപ്പ മക്കള് എന്തെങ്കിലും പൊരിച്ചത് മീനോ ചിക്കനൊക്കെ പൊരിച്ചതെ കൂ ട്ടല് കറിയൊന്നും കൂട്ടൂലല്ലോ ആഹ് അതാണെയ് നമ്മള് വെറുതെ ഉണ്ടാക്കി കൊടുത്താ കഴിക്കൂല്ലാ.
ഇല്ല ഉപ്പേരി ഒന്നും പറ്റൂല്ല ഒന്നെങ്കില് പൊട്ടാറ്റോ അല്ലെങ്കിൽ സോയാബീന്, വെണ്ടക്ക പിന്നെ വെ മുട്ട ആ നാല് സംഭവം മാത്രേ പറ്റൂള്ളൂ.
ആഹ് അതന്നെ കഴിക്കൊള്ളൂ.
അതൊക്കെ ഫ്രൈ തന്നെല്ലേ.
ആഹ് അതാണ്. അല്ലാതെ നമ്മള് ഉള്ളിയോ തക്കളിങ്ങളൊന്നും വെച്ചെടുത്തോണ്ട് കഴിക്കൂലാ ആഹ് ഞമ്മളൊക്കെ അങ്ങനെ അതോ ചമ്മന്തിയോ മാങ്ങോണ്ട് ചമ്മന്തിയോ പുളിയോണ്ട് ചമ്മന്തിയോ ഒക്കെല്ലെ കൊണ്ട്
ഏഹ് നമ്മക്ക് അതൊക്കെ പറ്റീനിം ഇപ്പത്തെ മക്കക്ക് അത്പറ്റോ ഇല്ല ആഹ് ആഹ് പിന്നെ ഉപ്പിലിട്ടോണിം
ആഹ്.
ആഹ് അതാണ് നല്ലതൊന്നും പറ്റൂല കഴിക്കാൻ പറ്റാത്തതെ പറ്റു
പക്ഷെ ഉപ്പേരി നമ്മള് വീട്ടിലിണ്ടാക്കിണ്ടെ അതും കൂട്ടൂലട്ടോ അങ്ങനെ ഉണ്ടൊന്ന്
ആഹ്
ഞാൻ ഉണ്ടാക്കലെന്നല്ല ഉണ്ടാക്കിയാല് ഒന്ന് ഞാൻ തിന്നും പിന്നെ ഒരാൾ തിന്നും ബാ
അതൊക്കെ നമ്മള് എല്ലാരും പാടെ അണ് തിന്നുമ്പോ നമ്മള് ഇണ്ടാക്കും മറ്റെ നമ്മക്ക് ഒ ഒറ്റക്കാവുമ്പോ ഇത് ഇണ്ടാക്കാനും നമ്മക്ക് മടിയാണ് ആരേലും വാണം കഴിക്കാൻ എല്ലാവരും വേണം.
കു കൊറേ ആൾക്കാര് അത് ഒര് രസണ്ടല്ലോ എല്ലാരും കൂടി കൂടിണ്ട് കഴി കുട്ടികൾക്കായാലും അത് ഒര് രസല്ലേ അപ്പത് ഓൽക്ക്. ഫുഡിനോട് താല്പര്യം ഉണ്ടാവും കൊടുക്കണത് തിന്നും ചെയ്യും.
കൂട്ടത്തിൽ ആവുമ്പോ കഴിക്കുട്ടോ ഒറ്റക്കാവുമ്പോ കഴിക്കൂല്ലെങ്കിലും എല്ലോം മക്കളിങ്ങനെ കൊറെ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ഓല് ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ആവുമ്പോ കറി ഒക്കെ ഒഴിച്ച് കഴിച്ചും
അങ്ങനതന്നെയാണ് ഏഹ് പിന്നെ കൂട്ട് സ്കൂൾന്നും അതേപോലെന്നെ കഴിക്ക്‌ണ്ടാവും. കൂട്ടത്തിലാവുമ്പം പിന്നെ ചെല ടീച്ചേ ടീച്ചേഴ്സിനെക്കെ പേടിയാവുമ്പം പിന്നെ. അങ്ങനെ കഴിച്ചോളും എന്നാലും അവിടെ ബക്കറ്റ് നറഞ്ഞ് ഒഴുകലുണ്ട് ആഹ്
കൊറച്ച് കൊറച്ചേ കഴിക്കൊള്ളൂ.
കൊറച്ച് എത്ര കൊറച്ച് ചോറെ കൊടുക്കുള്ളൂ ഒര്. അര കോരി അറിയില്ലേ അതിൽമ്മെ ഒരു അര കോരി ചോറ് കു ഓരോ കുട്ട്യാക്ക്. പക്ഷെ എന്നാലും അതും മതിയാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒറ്റയ്ക്കന്ന് ശീലംന്നും എല്ലാർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ.
നമ്മൾ സുഖത്തിന് പോ വാരി കൊടുത്ത് ശീലിക്കും. നമുക്ക് സ്കൂളിൽ ബുദ്ധിമുട്ടാണ് കുട്ടികൾ.
അതെ പിന്നെ എന്നിട്ട് ഇന്ന് സ്നാക്കിന എന്താ വൈകുന്നേരം എന്തണ്ടാക്കിണ ന്നിട്ട്
വൈകുന്നേരം ന്ന് എന്താന്ന് തീരുമാനിച്ചിട്ടില്ല. ഇ മഴക്കൊവുമ്പോ നമുക്ക്ണിക്കക്കും മയെ കിടന്നന്നന്ന് എന്തെലും ഉണ്ടാക്കോ ഭയങ്കര മടിയ
എന്റെ ചെറിയാൾ അതേപോലെ. സ്കൂൾ വിട്ട്ന്നെ അപ്പ വന്ന് ചോയ്ക്കൂ. ഫുഡ് വാണം പറയും അപ്പൊ ഫുഡ് വെച്ചാല് സാധാരണ ചോറൊന്നും പറ്റില്ല.
ആതെ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലുംണ്ടാക്കുമ്പോ. കൈക്കുട്ട ചോറായാലും എന്നും നമ്മള് വെറൈറ്റി ഉണ്ടാക്കൂലല്ലോ.
ആഹ് എന്തെങ്കിലും അതുമാണ് ഫ്രൈ ചെയ്ത എന്തെങ്കിലും.
ആഹ് അത് വേഗം കഴിച്ചോളും എന്താ പെന്താ ചോറിന് എന്താ കൂട്ടാൻ എന്നാ ചോദിക്കുക എന്നട്ട ചോറിന് വരുയുള്ളൂ.
ആഹ പിന്നെ വേറെന്തെന്നാല്.
ആഹ് വേറെന്താ ആഹ് എന്നാ ശരി.
പിന്നെ വിളിക്കാം.